ഹലോ
എന്തൊക്കെയുണ്ട് വിശേഷോ ഹലോ
നല്ല വിശേഷൊ ആഹ് കേക്ക്ന്നുണ്ട് എന്തൊക്കെയാ ചായ കുടിച്ചോ? ആഹ്
ചായ ചോറിപ്പൊ തിന്നിട്ടേയുള്ളു ഏ
ആഹ് പിന്നെ വേറെന്തൊക്കെയാ
മക്കളൊക്കെന്തടു
ആഹ് ഓള് ചായ കുടിക്കുന്നേരുന്നു. ആഹ് ഓള് ചായ കുടിക്കുന്നേരുന്നു.
എന്താ കടി
ഞാന് പഴം വാട്ടി പഴം വാട്ടി
നെയ്യൊക്കിട്ടാണ്ട
കേക്ക്ന്നില്ലാ?
നെയ്യൊക്കിട്ട് വാട്ടിയതാ?
ആഹ് നെയ്യൊക്കിട്ടിട്ട് ആഹ് തേങ്ങയെക്കിട്ടിട്ട്
ആഹ്
തേങ്ങയെക്കിട്ടിട്ട് അങ്ങനെ വാട്ടിയതാ പിന്നെ ആഹ് മക്കക്ക് നല്ലതല്ലേ
ഞാനും ചെലേപ്പണ്ടാക്കും ഞാൻ തേങ്ങന്നുടൂല മടിച്ചിട്ടെ പഞ്ചസാരയും നെയ്യും ഉപ്പും അങ്ങനാക്കിയാണ്ട്
ആഹ് പിന്നെന്താ
പിന്നെന്ത്‌ ഇല്ല ഇവിടെപ്പം മഴ പോയി രാവിലൊക്കെ നല്ല മഴയേനു പക്ഷെ വെയിലില്ലട്ടോ ന്നാലും
ആഹ്
മഴല്ല
മൂടിപ്പിടിച്ച കാലാവസ്ഥയാലെ
ആഹ് മൂടി നിക്ക്ണ്ട് മയയും വെയിലുല്ലാത്തെ
ആഹ് ആഹ് പിന്നെ
പൊർത്ത്ക്ക്‌ എറങ്ങണങ്കിലൊക്കെ എറങ്ങാ
ആഹ് ആഹ് അതന്നെ വല്യ എടങ്ങാറൊന്നുല്ല അധികം മഴയില്ല
ആഹ് അധികം മഴയില്ലാത്തേനോണ്ടേയ്
പക്ഷെ ഡ്രസ്സൊക്കെ ഒടക്കാനൊന്നും പറ്റൂല ആഹ്
ഇനി വെയിലിണ്ടാവോന്നാർക്കറിയ അടുത്ത മാസൊക്കെയേരിക്കും ചെലപ്പെണ്ടാവ ലെ
അതന്നെ
മഴക്കാലായിലെ
ഉം മയക്കാലന്നെല്ലേ
കഴിഞ്ഞ വർഷത്തൊന്നും മാതിരിയെ ഉരുൾപെട്ടലൊന്നുല്ലാതിന്നാ മതിയേനി
അതെന്നെ
വയനാട് ഫുള്ള് പോയല്ലോ അങ്ങനൊന്നുല്ലാത്ക്കട്ടെ പറയ
അതന്നെ. ഓ അവിടെ കാണ്ട അവസ്ഥയാ രണ്ടാം വർഷം.
ഉം ആവാനായിലേ
ഉം. അവിടെ കാണ അവസ്ഥ്യാ
അതാ പറഞ്ഞെ ആ ഭാഗം ഫുള്ള് പോയതല്ലേ അങ്ങനെ ഇനൊന്നും ഇല്ലാതെക്കട്ടാർക്കും.
അതന്നെ. മഴ അങ്ങനെ പയാല് മഴല്ലെങ്കിലും എടങ്ങാറാ
മഴെല്ലെങ്കി വേനൽക്ക് വെള്ളണ്ടാവൂല.
വെള്ളണ്ടാവുലല്ലോ? പിന്നെ.
എല്ലു ആവശ്യണ്ട് പാകത്തിനായാ മത്യന്.
ആഹ് ആഹ്. പിന്നേ അവടെ ബട്ടറ്ണ്ട്?
ഏഹ
ബട്ടറ്ണ്ട്?
ഇല്ല ഇവടെ ബട്ടറില്ല
ആഹ് റംബൂട്ടാനോ?
റമ്പൂട്ടാണ്ട്.
ആഹ്. പിന്നെ?
റംബൂട്ടാന് ഞമ്മക്ക് പറിക്കാൻ കഴിയാത്തേനോട് ഫുള്ള് കിളി കൊത്തിപ്പോയി.
ആ ആഹ് നല്ല വലിപ്പേരിക്കുലേ അപ്പൊ മരം?
മരം ആ ഇത് മോള വയററില്ള്ള സമയത്ത് ഞാ വെറുതൊന്ന് കുഴിച്ചിട്ടേനി ഞമ്മള്ങ്ങനെ തിന്ന കുരുല്ലേ
ആഹ് ആഹ്
അത് വെറുതെങ്ങനെണ്ടാക്കിയേനി അപ്പൊ ഓക്ക് നാലു വയസായപ്പോണ്ടായി
ആഹ്
അങ്ങനെപ്പൊ ആഹ് നാല് കൊല്ലം കൊണ്ട്ണ്ടായി നർച്ചുണ്ടാവും നല്ല വലുപ്പള്ളതാണ്ടാവല്
ആഹ്
അമ്മക്ക് കിട്ടുന്നതൊക്കെ അമ്മള് പറിക്കും മോളില് ഇത് കേറാനേ സ്റ്റെപ്പ്ല്ലാത്തേനോണ്ടേ
ആഹ് ആഹ്.
കൈയ്യ്ന്നൊക്കെ പറിച്ച് ബാക്കി ഫുള്ള് കിളിക്കൊടുത്ത്.
ആഹ് ആഹ്.
ഇപ്പോയിന്റെ സീസൺ ആയിണല്ലോ
ആഹ് ഇവിടക്കെ ഒരു കിലോന് മുന്നൂറ്റി അറുപതു റുപ്പിയ
നിങ്ങൾ കാണണോന്നൊക്കെ പറയും ഇതിന്റെ വേലയിലഞ്ഞിട്ട ഞാൻ പറഞ്ഞു വാർപ്പിന്റെ മോള് കേറിവാണെങ്കിൽ പറിച്ചോളിന്ന് പറയും
ആഹ് ഞാന് മോക്ക് പൂതിയായിട്ട്. നൂറുപ്യക്ക് വാങ്ങീട്ട് ആകെ മൂന്നാലെണ്ണണ്ട്.
ഏ ഞമ്മള ഇവിടെത് താ ഞമ്മള തിന്നതല്ലട്ടോ എല്ലാർക്കും അഞ്ചു ആറും വട്ട കൊടുത്തതാ ഈ ഭാഗത്തുള്ളോൽക്ക്
ആഹ് ആഹ്
അത്രേണ്ടേനി
ആഹ് ആഹ് പിന്നെ വേറെ ചക്കീം മാങ്ങീക്കെണ്ട്?
ചക്ക ചക്ക അമ്മളെ വീട്ടിലില്ലെങ്കിലും കൊറേ കഴിച്ചീണ് ഈ പ്രാവശ്യം പണി സൽ പണിക്കാർക്ക് പണിക്ക് പോവുമ്പം കൊണ്ടേരും ഇപ്പ കൊണ്ടോരും
ആ ആ
അങ്ങനെ മ്മളെ വീട്ടില്ള്ളാതിരി തന്നെ മ്മള് നല്ലോം തിന്ന്
ആഹ്
തിന്ന് ലാസ്റ്റ് കൊറെ കളഞ്ഞ് ചെയ്ത്
ആ ഒന്നാമത് മഴയായോണ്ട് തിന്നാ ഒത്തിരി രസോണ്ടാവില്ല
നിങ്ങളവിടെ ചക്കേം മാങ്ങയൊക്കെ ഒണ്ടോ
ഓ ഇഷ്ടമല്ല്
ഉം ഈ മറ്റേ വരിക്കച്ചക്കെ
പഴഞ്ചക്കേം ഉണ്ട് രണ്ടു ഉണ്ട്
പഴഞ്ചക്കേനോട് അപ്പണ്ടാക്കിയോക്കണ്ട് എലട
ഏരിണ്ടാക്കിയാ രസണ്ടാവൂല്ലേ
അടിപൊളി ആ പൊടിയും റവയൊക്കെ കൂട്ടിട്ട്
ആഹ് ആഹ് അയിന്റെ അയിനുള്ളില് പിന്നെ തേങ്ങയും
തേങ്ങേം പിന്നെ മൈദ മ് ഗോതമ്പോടില്ലേ ഗോതമ്പോടി അരിപ്പൊടി തേങ്ങ പിന്നെ ഈ ചക്ക ഒന്ന് മിക്സിലിട്ട് കറക്ക
ആഹ്
എന്നിട്ട് ഏലക്കായ് ജീരകം ഒക്കെട്ട് നല്ലോണ്ണം മിക്സ് ചെയ്തിട്ടേ
ആ ആ
അയിന്റെ ഉള്ളിൽ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒന്ന് ആവി കേറ്റി ഒക്ക്ണ്ട്
ആ ആ
നല്ല രസാ ഉം ശർക്കരേന്റെ പാനീ വേണംട്ടോ അയില് ശർക്കര പാനീല്ലെല്ലോം മിക്സെയ്യണം
ആ ആ
അങ്ങനെ ആക്കിയോക്കിയാല് നല്ല രസാ ഞങ്ങളി പ്രാവശ്യം രണ്ട് പ്രാവശ്യം തിന്ന്
ആ ആ പിന്നെ
ഈ ടൈമിനൊക്കെ രസാ ഈ വൈന്നേരം
വൈകുന്നേരം ഇണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ണ്ടായി കഴിഞ്ഞാ ത് ത് മടിയ പിന്നെ
ആ എലവേണം മറ്റേ എലല്ലേ എലമംഗലത്തിന്റെ ആ നൽ ഒരു നല്ല മണള്ളര എലണ്ടല്ലോ
കറുപ്പ്ക്കായാ പറയുന്നേ കറുപ്പ കായിന്റെ എല
ഒരു നീണ്ട ഒരെല നല്ല സ്മെല്ല്ള്ളേ
അറിയില്ല എടെ കറുപ്പ് കായിന്റെ എലനെകൊണ്ട് പിന്നെ ആ പഴത്തിന്റെ ഇതൊക്കെ ഇണ്ടാക്കും
പിന്നെ ചെലോല് ഇല്ലാത്ത ഞാൻ അന്നോരീസോണ്ടാക്കി ക്കാൻ നോക്കിപ്പോ ആ എല കിട്ടായിട്ട് ഞാൻ പിന്നെണ്ടാക്കില്ല സാധനണ്ടായേനി പിന്നെ ആ ച ക്ക കൊണ്ടോയി കളഞ്ഞ് ആ എലന്റെ ഒരു പൂതി കൊണ്ടേ എല കിട്ടീല
ആഹ്
ആ എല നല്ല ടേസ്റ്റ അയിന്റെ ആ സ്മെല്ലും ആ എലന്റെ രുചിയൊക്കെ പാടെ മാവിലേക്കങ്ങ്ട് വരും ആവില് കേറുമ്പേ
ആ ആ
ചക്കണ്ടെങ്കി അങ്ങനെ ഒരീസം ഒണ്ടാക്കിയോക്കണ്ട് യൂട്യൂബിൽ അടിച്ച് നോക്കിയാ മതിയല്ലോ
ആഹ ഹ ഹ ണ്ടാക്കിയോക്കണം പഴഞ്ചക്ക എല്ലാണ്ട് തിന്നാൻ വല്യ രസണ്ടാവ്‌ല്ല ഭയങ്കര വയറ് വേദനയായിരിക്കും
ആ അല്ലാതെ രസണ്ടാവൂല
ഉം
അതിങ്ങനെ നാരുള്ള ഒരു സാധന അല്ലേ
ആഹ്
അപ്പ നമ്മക്ക് തിന്നാൻ കഴിയൂല പഴ്ത്ത് ഇതായാലും മറ്റേന്റെ ആയിരിയല്ല.
തൊണ്ടെ കുടുങ്ങിയ പോലെ ഇരിക്കും..
ആ ഹ്
പിനെ
അങ്ങനെ ഇണ്ടാക്കി നോക്കേണ്ടി ഇന്നാല്.
ഓ ആഹ ആയ്ക്കൊട്ടെ.
ഏ ലല്ലങ്കിലും. മിനാ ആവിയില് വേവിച്ചാലും മതി പിനല്ലെങ്കില് ഞൗണ്ടിപൊരിച്ചാലും മതിയല്ലോ മൈദ പൊടിയൊക്കിട്ട്.
ആഹ് ആ
ന്നമ്മള് പയംപൊരി ഇണ്ടാക്കൂല്ലേ അതേ പോണം.
അ ആഹ പിനെ
സാധനണ്ടായാല് എന്തുണ്ടാക്ക നമ്മക്ക് മടിയും ഉണ്ടാവര്ത് നൊള്ളു.
അതന്നെ മടിയില്ലെ നല്ല വൃത്തി ഉണ്ടാക്കാം പിന്നെ നോമ്പിനൊക്കെ നമ്മള് നോമ്പിനൊക്കെ നമ്മളങ്ങനെ ഇണ്ടാക്കി തിന്നൊല്ലോ.
ആ ന്നോമ്പ്ന് പിനെ സ്ഥിരം നമ്മക്ക് വാണല്ലോ?
ആ മടിയാണെങ്കിലും നമ്മ അങ് ഇണ്ടാക്കി പോവല്ലോ. ഈ സമയത്തെക്കാവുമ്പോ ഹ് ഹ ഹ. നമ്മക്ക് മടിയും ഉണ്ടാക്കാനും മടി.
നോമ്പിന് പിനമ്മളെ ന്നാല്മണിയൊക്കെ ആവുമ്പത്തിനും അട്ക്കളെ കേറോല്ലോ.
കേരൊല്ലോ ഇപ്പെത്ര ഇണ്ടാക്കണ്ടാന്ന് വിജാരിച്ചാലും. ഉം ഇണ്ടാക്കിപ്പു പിന്നെ?
ആടെ ഇമ്മന്നുല്ല?
ഇവിടെയോ ഇല്ല ഞാൻ മാത്രേ ഒള്ളൂ മക്കള് കളിക്കാൻ പോയ്ക്ക.
ശെരി അപ്പ അവ്ട്ത്തെ കാലാവസ്ഥ എങ്ങനെ?
ഇപ്പൊ മഴയുല്ല വെയ്ലുല്ല അങ്ങനെനിക്ക്ണ്ട് രാവിലൊക്കെ മഴ ഇണ്ടായ്ര്ന്നു.
ഇവിടേം ഇങ്ങനെ തന്നെ
ആ ഹ്
ഇന്ന്പ്പം സ്കൂളും മദ്രസ്സ് മ് സ്കൂളില്ലല്ലോ ലെ.
ഇല്ലച് ആഹ സ്കൂളില്ല.
ഉം
ഇന്നാളില്ലല്ലോ?
സ്കൂളും മദ്രസും കൂടെ ഒന്നിച്ച് അവധിയാണേ വീട്ടിലേക്കൊക്കെ പോകെനി.
ആഹ് അതനെ ഇതിപ്പോ മദ്രസ ഇണ്ടാവുമ്പോ സ്കൂൾ ഉണ്ടാവുല്ല സ്കൂൾണ്ടാവുമ്പോ മദ്രസ
അതന്നെ രണ്ടുസൊക്കെ ഒന്നിച്ച് കിട്ടേണെങ്കിലേ
ആഹ് പിനെ
നമ്മക്ക് ഇച്ചിരി ദൂരൊള്ളൂ പത്ത് രൂപ കൊടുത്താതി അയ് രണ്ട് ബസ് സ്റ്റോപ്പേ ഒള്ളൂ ഡിസ്റ്റൻസ്.
ആ ആ ഇപ്പ അയ്ന് വണ്ടിക്കൂലി വേണ്ടല്ലോ.
അയ്ന് നമ്മളെ ഇവടെ ആ കെ സാർ റ്റി സി ബെസ്സില്ല ഒന്നേഒള്ളൂ.
ഇല്ല ലെ
ഒരു ബസ്സേ ഓട്ണൊള്ളൂ.
ആ ആഹ
ആത്ണ്ടെങ്കി സുഖേനി വണ്ടി കൂലി അവൂലേനി
ഇല്ല വണ്ടിക്കൂലി ഞങ്ങക്ക് ഇഷ്ടം പോലെ ഉണ്ട്
അത് ശെരി ഇവിടെ ഒന്നേ ഒള്ളൂ ഒന്ന് പയ്നൊന്നണിക്ക് ഒന്ന് അഞ്ചു മണിക്ക്.
അങ്ങെയൊള്ളൂ ല്ലേ.
അത്രേള്ളൂ ആ സമയത്ത് നമ്മള് എറങ്ങലൂല്ല
ആഹ് ആഹ് എന്ന് ശരി